ഹലോ ഹലോ പ്രീ ആഹ് കേൾക്കുന്ന്ണ്ട്.
ഉം ആഹ് ചായകുടി കഴിഞ് ഇപ്പോ ദാ ഉച്ച ആവാനായില്ലേ.
ആഹ് ചോറല്ലായാ?
ചോറെല്ലായി എനിക്ക്ന്നൊരു പരിപാടി ണ്ടാര്ന്നു അപ്പൊ അതിന് വന്നേക്ക.
അതെ രാവിലെ എന്താക്കീനി?
രാവിലെന്ന് ദോശം ഉള്ളിക്കറിയേരുന്നു.
ഞാൻ ദോശയും മുട്ട ഫ്രൈയ്യും.
ആഹ് ആഹ്
എന്റെ ചോ ആഹ് മുട്ട മുളകിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് പൊരിച്ച് ട്ട് ഫ്രൈ പോലെ ആക്കിട്ട് അതാ കുട്ടികൾക്കിഷ്ടം പിന്നെ ചോറ് വെള്ളം വെച്ചിട്ടുണ്ട്
ഏ ആഹ് ആഹ് നിനക്കിന്നെന്തായിരുന്നു കറി ഉച്ചക്കെന്താരുന്നു
കറി ഇപ്പോ എന്താ നോക്കിട്ട് വെക്കണം അയലക്കറിയാ മത്തിയാ അന്തെങ്കിലും നോക്കിട്ട് വെ ക്കണല്ലേ പച്ചക്കറി
ആഹ് ആഹ്
മുറിച്ചിട്ട് കാ പച്ചക്കറി വെക്കാനറിയോ
ഏയ്ച്ചക്കറി എനിക്കുവല്ലാ ആ അറിഞ്ഞൂടാ
അതെയോ പച്ചക്കറി സാമ്പാറ് കഷ്ണങ്ങള് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഉർളക്കെയങ്ങ് എല്ലാം ചെറുങ്ങനെ മുറിച്ചിടുക
ആഹ് ആഹ്
എന്നിട്ട് അതിലുള്ളി തക്കാളി പച്ചമുളക് എല്ലാം മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടിയോട്ട് ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക
ഉം
എന്നിട്ട് തേങ്ങ അരച്ചിട്ട് തേങ്ങ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്ക എന്നിട്ട് കൊറച്ചരി ഇടും അരി ഇട്ടിട്ട് ആ തേങ്ങിട്ട് എല്ലാണം വറുക്ക വറുത്ത് കഴിഞ്ഞിട്ട് കായം സാമ്പാറുപൊടി മല്ലിപ്പൊടി മുളക് കൊത്തമ്പാരിപ്പൊടി എല്ലാംട്ട് നല്ലവണ്ണം വറുത്ത് വറുത്തരച്ചിട്ടല് അതിലൊഴിച്ചിട്ട് കടു പൊട്ടിച്ച് വെക്കുക
ആഹ് ആഹ്
പിന്നെന്തേ നിങ്ങള് ഇന്ന് ചോറ് വെക്കുന്നില്ലേരിക്കും അല്ലെ
ഇല്ല മേംക്കൂടെ പരിപാടിയല്ലാര്ന്നിങ്ങോ
അതെ ഇപ്പന്താ
വേറെ വെക്കേണ്ട ആവശ്യൊന്നുല്ലല്ലോ ഉം പിന്നെന്താണ് മഴ ഇണ്ടോ അവിടെ
ച്ചിട്ടുള്ളൂ കുട്ട്
അ കുട്ടികളൊക്കെ ഇന്ന് അവധി പറഞ്ഞേക്കാണ്
അതന്നെ അവധിയന്നെല്ലാരിക്കും
ആഹ് അല്ലേ വേ പരിപാടി കാരണേണ്
അതുകൊണ്ടവധി പറഞ്ഞതാ ആഹ് ഞമ്മടെ ഇവ്ടെ മഴയായോണ്ട് അവധിയാ
ആണോ മഴ മഴ മഴക്കവധി തൊടങ്ങിയാ
ആഹ് ഞമ്മടവിടെയല്ലാം അവധിയാന്നിന്ന് നല്ല മഴയല്ലേ രാവിലെ ഇരിടും മഴയാന്നു
രാവിലെ മഴയണ്ടായിരുന്നട്ട് പിന്നെ മഴയൊന്നും കണ്ടില്ല
ഇതിവിട ആ വെയിലില്ല വെളിച്ചം പോലെയുണ്ട്. അങ്ങനെ മഴ എടക്ക് വരുന്ന് അത് വരുന്നത് പിന്നെ ഇരിട് മഴ പോലെയാ വരുന്നത്
ആഹ് ആഹ്
നിങ്ങള് കുടിയെല്ലാം കയിഞ്ഞാ.
ആഹ് ഞങ്ങളിത് ഇവിടെ എത്തുന്നേള്ളു പരിപാടിയില് ഒ ഇതിലെത്തി ഓഡിറ്റോറിയത്തിലെത്തി
അതെയാ
ആഹ് അപ്പൊ ഇവിടെ നേരം പോകുന്നില്ല അപ്പൊ കൊറച്ചു നേരം നമുക്ക് സംസാരിക്കാന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാ പിന്നെന്താ. എന്താന്ന് കുഴപ്പൊന്നൂല്ല സുഖം കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്.
ഇല്ല പപ്പായ കൊറേണ്ട്. പപ്പായന്റെ മരൂണ്ട് പിന്നെ മ തെങ്ങ് ണ്ട്.
ഇഷ്ടാ
പപ്പായ എടക്കിടക്ക് ദിവസവും ഒന്നരയാട പഴുത്തത് കിട്ടും പിന്നെ പപ്പായ കറിയും വെക്കു പപ്പായ നിങ്ങളെ നിങ്ങളട്ത്തില്ലെ പപ്പായ? ആഹ് ഇപ്പ രണ്ടെണ്ണം പറിച്ച് വെച്ചിട്ട്ണ്ട്. പഴ്‌ ത്ത്ട്ട്ണ്ട്.
ആഹ് ഞങ്ങൾ ഓമക്കായാന്നാ പറയാ. ഒക്കെ സെയിമെന്നേണ്. ഇന്നാലും ആഹ്
ഞമ്മളെട്ത്തുംന്നറിയ
ആഹ് പപ്പായക്ക് ഞങ്ങള് ഓമക്കായാന്നാ പറയാ. അതേയ് ആ സാധനം ആഹ് നല്ല പഴുത്തേനേക്കാളും എനിക്കിഷ്ടം മൂത്തിട്ട് ഇങ്ങനെ കറു മുറു പർണ് കടിച്ചു തിന്നില്ലേ
ആഹ്
ആഹ് അതിൻക്ക് ഭയങ്കര ഇഷ്ടാ.
അതെന്റെ മക്കൾ ഇതാക്കൂ ഏഹ് ഉപ്പും മുളക് മല്ലിച്ചെപ്പ് ഇതെല്ലാം ഇട്ടിട്ട് കച്ചമ്പർ പോലെ ആക്കിട്ട് ലൈറ്റ് ഏഹ് പുഴുപ്പുള്ളത് അങ്ങനെ ആക്കീട്ട് തിന്നു. പിന്നെ ചെന്തങ് തെങ്ങ് ണ്ട്. മറ്റേ തെങ്ങില്ലേ ചുവപ്പ് മര ഇത് ള്ള തേങ്ങ, അത് കറിയിലും വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അതേ ഉള്ളൂ ബേറെ കൃഷിയായിട്ടൊന്നും ബേറൊന്നുവില്ല ന്റെ പച്ചമുളകെല്ല ഇങ്ങനെ വളരും ചെടികള് അല്ലാണ്ട് അയിനായിട്ട് മെനക്കടലൊന്നുല്ല
നല്ലൊംങ്ങട്ട് പൊട്ടി മുളച്ച് ചീനമൊള്
ഉം ആഹ്. ഈടെ പിന്നെ മുള്ളംപന്നിന്റെ ശല്യ ഉണ്ട്.
മുള്ളംപന്നിയൊ ആഹ് ആഹ്
വളരുമ്പം തന്നെ ഭാഗ്യം പോലെയാണ്. അതിന് ഭാഗ്യം ഉണ്ടേ വളരു അല്ലെങ്കി പകുതി കൊറച്ച് ഏകദേശം ആവുമ്പം തന്നെ പൊട്ടിച്ചിട്ടിട്ട് പോവും അങ്ങനെയാന്ന്
പപ്പായ ഇടക്കെടക്ക് കഴിച്ചൊക്കെ കറി വെച്ചോ നല്ലതാ ഉം എപ്പഴും ഈ മക്കൾക്കൊക്കെ കൊടുക്കുമ്പഴേ വെര ശല്യം പോവാനൊക്കെ നല്ലതാ.
പക്ഷെ കിഡ്നിക്ക് പ്രോബ്ലം വരുന്ന് പറയുന്ന് അങ്ങനെ മറ്റോണ്ടോ
ആണോ അതിൻക്കറീല്ല ട്ടോ. എല്ലാ അധികായാ അധികായാ ഒക്കെ പ്രശ്നാണ്. ഇഞ് അതെന്താ സംഭവം ന്ന് ഇൻക്കറിഞ്ഞൂടാ.
ലാക്കല്ലുള്ളൂ പിന്നെ എന്റെ ഒരു ഫ്രണ്ട് നോമ്പിന് കൃ നോമ്പിന് കൃത്യായിട്ട് ഡെയിലി പപ്പായ പവുത്തത് ഇല്ല്യാണ്ടവര് നോമ്പ് തൊർക്കുലാ പോലും
ആഹ് നല്ല സാനാണേ. ഹെൽത്തിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനാ
ഞാൻ കൂടുതലായിട്ട് അത് കറി വെക്കലന്നെ നിങ്ങൾ എങ്ങനെയാ വെക്കല് പപ്പായക്കറി
ഞങ്ങൾ മാക്സിമം കിട്ടിക്കഴിഞ്ഞാ ഫുള്ള് പഴുപ്പിക്കും കഴിക്കാൻ വേണ്ടിട്ട്
ആഹ് കറി വെക്കലില്ല കറി നല്ല ടേസ്റ്റല്ലേ.
ആഹ് പച്ച പച്ചക്ക്‌ ഇട്ത്ത് കറി വെക്കല്ണ്ട്. ഉമ്മ ങ്ങനെ മറ്റേ മോര് മോര് കറിയൊക്കെ ല്ലേ
മോരല്ല സാദാ കറി
സാധാ കറിയല്ലടോ ഉമ്മ പപ്പായ എടുത്തിട്ട് മോര് കറിയിലൊക്കെ ഇടും അതുപോലെ ചിലപ്പോ ഉപ്പേരിക്കും പച്ചണ്ടെങ്കില് ഉപ്പേരിക്കും
അങ്ങനേന്ന് ങ്ങള് ചെയ്യലുള്ളൂ. അന്റെ കുട്ടിയേൾക്ക് പ പ്പായ കറീന്ന് വെച്ചാല് വെറും മുളകു ഉപ്പു ഇട്ടിട്ട് വേവിക്കു വെള്ളൊയിച്ചിട്ട് കുക്കർല് എന്നിട്ട് ഒന്നു ഇടാണ്ടെ തേങ്ങ മാത്രം അരച്ചിട്ട് കൊറെ തേങ്ങയും അങ്ങനെ വെള്ള വെള്ളം പോലെ ആവരുത് നല്ല
ഉം
ഇതായിട്ടുണ്ടാണോ! അങ്ങനെ അതൊയിച്ചിട്ട് കടുവും പൊട്ടിച്ചു കൂട്ടിയാ അന്റെ കുട്ടികൾക്ക്‌ ഭയങ്കര അതിന് മുട്ട പൊരിച്ചതും.
അത് ശരി ആ.
അത് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ചോറ് നല്ലാണം തിന്നോളും.
ആഹ ചിലർക്ക് ഇഷ്ടപ്പെട്ടു. ആഹ് ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെ ആക്കി കൊടുത്തോള ഭക്ഷണം എങ്ങനെലിലും കഴിച്ചോട്ട
അതെന്നാ ഇപ്പൊ പ ഇത് പത്ത് മിനിറ്റ് കട്ട ആയല്ലേ ഓട്ടോമാറ്റിക്
ഇല്ലണം ഞാൻ നോക്കുന്നുണ്ട് ആഹ ആയിട്ടില്ല
എന്റൊ ഞാൻ ആദ്യായിട്ടാണ്
ആണോ ആ ആ ഓ
അനക്കൊക്ക ഒന്നും തിരിയുന്നില്ല.
ആഹ എന്റെ സംസാര രീതി മാറ്റണ്ടാവ
ആഹ്
ആ ഓ പിന്നെരിക്കും ആ് മനസ്സിലാവുന്നുണ്ട് ഈ ലഷ്യം വേണ്ടിന്നന്ന
കുട്ടികളെ സൗണ്ട് കേക്കന്ന്
ആ് കുട്ടികക്ക് ബുദ്ധിമുട്ടാവുന്നില്ലല്ലോ
ല്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമല്ല
ആഹക്ക അല്ല ഞൻീ മക്കള് അപ്പുറത്തി ഇരിക്ക ഇപ്പുറത്ത ഇരിക്ക പറഞ്ഞിട്ടെ
എന്നരോ പറയുന്ന കേട്ട്.
ആഹ്തെ അന്റെ കുട്ടിയിന്റെ ചെറിയ ആളാ
ആഹ എന്റെ എല്ലാരുംപ്പ പുറത്ത് ടി വി ആണന്ന് ടി വിയില് ഭയങ്കര സ്കൂളില്ലാണ്ടെന്ന ടിവിന്റെ മുമ്പിൽ തന്നെയാണ് അങ്ങനെ അവിടെ ഞാൻ വേ ചോറ്ടുത്തിട്ട് വെച്ചിട്ട ഇങ്ങനെ വന്നതോ
ആന് ആഹ് വീട്ടത്തബാക്കി അലക്കലും പറക്കലൊക്കെ കഴിഞ്ഞോ
അത് വാഷി മെഷീനൽ ഇട്ക ചെയ്ത രാവിലെ തന്നെ പിന്നെ മൂത്ത മോളുണ്ട് അതടിച്ചു വരും ഞാൻ പറഞ്ഞ് ഇന്നന്നെ ഒന്നിനും വിളിക്കണ്ട ഞാൻ ഫ്രീയല്ല ഇന്ന് ലീവല്ലയാ ലീവ്യാണ് നിങ്ങെ ചെയ്യഞ്ഞാ ഇങ്ങനെ വെറുതെ ഇരുന്ന ഇത് വിളിച്ചിരിക്കട്ടെ ചോറും കറിയെല്ലാം ആക്കി വെച്ചു കൊടുക്ക വർ ആ കുട്ടികള ചെയ്യൂ ഒരാൾ പ്ലസ്ടുവിന് പഠിക്കുന്നതാണ് ഉ ഒമ്പതാം ക്ലാസ്സില അതൊണ്ട് രണ്ടാളം വൃത്തിയാക്കുന്ന ഇത നിക്കൂ
ആ രണ്ട
എനക്ക് മൂന്ന് പെൺകുട്ടികളാണ് നിങ്ങള്െ എത്ര കുട്ടികള്
എനിക്ക് രണ്ടാള് ഇ മൂത്താള് പെണ്ണാണ് രണ്ടാമത്തള് ആൺകുട്ടിയാണ് ഏഴു വയസ്സും നാലു വയസ്സും
അതെയ ആഹ ആഹ ബെറെ എന്താന്ന് കാ
പറയാന് കിട്ടുന്നില്ലല്ലേ അവിടെ എങ്ങനെ പുഴത്തോട അങ്ങനെ എന്തെങ്കിലുംക്കെ ഉണ്ടോ
എന്ത
പുഴ തോടൊക്കെണ്ടോ അവിടെടു
ആ വയൽക്കരയാണിത് വയലാണ് അന്നേരം കൊറോണക്ക് മുമ്പ് മുമ്പ് വെള്ളം കേറിയിട്ട്. എന്റെ വീട്ടിലല്ല അന്റെമുൻപിൽ അടുക്കള മുറ്റം വരെ കേറും എന്നിട്ട് വീടെല്ലോ ആതന്റ താഴലോട്ടുള്ള വീടെല്ലാം ഉണ്ട് അതെല്ലാം ഉള്ളും മൂടല്ലുണ്ട് ക്യാമ്പിലെല്ലാം പോയി നിക്കല് കളിക്കാ നമ്മള് രാത്രിയാവുമ്പോ വേറെ വീട്ടിൽ താമസിക്ക കാരണം നമ്മള വീട്ടിലും വന്ന്കളയോന്ന് പേടിച്ചിട്ട്
ആഹ് ആഹ് അ എന്തേ വെള്ളം കേറോന്ന് പേടിച്ചിട്ടല്ലേ
ആന്നേരം ഇപ്പല്ല കൊറോണയ്ക്ക് മുമ്പ്ണ്ടായിന
ആഹ് ആഹ് ഓക്കെ ഓക്കെ പ്രളയത്തിന്റെ സമയത്ത് ഉം
ഇപ്പൊന്നുല്ല ഇപ്പം വെള്ളപ്പൊക്കയിട്ടൊന്നില്ല
ഉം ഉം
പൊഴ പോലത്തൊരു സാ ആഹ് അങ്ങനെ ഒരുനിക്ക് ഉം അന്നേരം നല്ല ഗ്രൗണ്ടും കാര്യ കുട്ടികൾക്ക് കളിക്കാൻ പറ്റി ഇപ്പൊ ആരു പശു ഒന്നും ഇല്ലാല്ല അന്നേരം പശുക്കളെല്ലാം വരുന്ന കൊണ്ട് അല്ല ഗ്രൗണ്ട് പോലെയാ ഇപ്പൊ ഒന്നും ഇപ്പ മൃഗങ്ങളെല്ല ആരൊ വളർത്തുന്ന്ല്ല അവണ്ട് ഫുൾ കാടാ
ആഹ് ആഹ് ഉള്ളിലെ മക്കളെ വെള്ളത്തിലേക്കൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കണംട്ടാ
ഇല്ല എന്റെ കുട്ടികള് പിന്നെ പൊറത്തൊന്നും പോവേ ചെയ്യില്ല
ആഹ് നല്ല ശ്രദ്ധിക്കണം നമ്മളെ എപ്പഴും വലുതാണ് അല്ലെങ്കി കുട്ടിക മൂത്തവരുണ്ട്ന്ന് പറഞ്ഞു കഴിഞ്ഞാ പെട്ടെന്ന് എ എപ്പഴാ ശ്രദ്ധ പോവാന്നറിയില്ല അപകടങ്ങള്
അതെ ക്ഷെ കുട്ടികള് സ്കൂള് പോവും വരും പൊറത്ത് പോയിട്ട് പെരുവാ കളിക്കലോ അങ്ങനെയൊന്നും നിക്കൂല വീട്ടിൽ തന്നെയാ വീ ഇതിൻ്റെ ഉള്ളിന്നെന്തെങ്കി ചെറുപ്പണി കളിക്കുന്ന അല്ലാണ്ടെ പൊറത്തയക്കലോ പിടിക്കലൊന്നുല്ല
അഹ് ശരിയാ
അങ്ങനെയാണ്
അല്ല ഒരുപാട് അപകടങ്ങള് ന്നെ കാണും
അതന്നെ ആഹ് നമ്മളെ ഇപ്പ അടുത്തന്നെ ഒരു കുട്ടീനെ കാണാണ്ടായിട്ട് പിന്നെന്തോ ഭാഗ്യത്തിന് കിട്ടി കൊറേയ
എ എവിടെയോ സ്ഥലം കറഞ്ഞു കൂടാ രണ്ടര വയസ്സ് രണ്ട് കുട്ടികൾ കൂടെ ഒരുമി ച്ച് കുളിക്കുമ്പോ ഭയങ്കര വെഷമാണ് അവർക്കൊക്കെ എന്തറിയൂ
പിന്നെ നമ്മക്ക് കുട്ടികൾക്കന്നങ്കിലാകുമ്പോ ഞമ്മക്കെന്നെ വെഷമം അറിയുന്നില്ലേ
ഇല്ല അതില്ല
പഠച്ചോനയന്നെ
എന്താ ചെയ്യാ ശ്രദ്ധിക്ക പക്ഷെ വരാള്ളതൊക്കെ വരും അത് വേറെ കാര്യം
അത് ശരിയെന്നെ ആഹ് ശരിയായി ആഹ് വിളിക്കാം ആഹ് ഓക്കെ